ഹലോ
കേക്കാണ്ടോ
ആഹ് കേക്ക്
നല്ല മഴേണ്.
ആഹ് എല്ലോട്ത്തും മയെന്നെ ഇപ്പൊങ്ങനും ചോർന്ന് വര്ണണ്ട്ട്ടാ ആഹ് അപ്പ ഇങ്ങനെ കയിഞ്ഞ് വെരാ
ഇപ്പം നല്ല പെരും മഴണ്ട് ഇവടെ
ഏഹ്
ആഹ്
ഉം പിന്നെ വേറെ ഓ ചായുടി ഒക്കെ കയിഞ്ഞു
ആഹ് പിന്നെ കുട്ടിയാളൊക്ക എന്താണേനു
ഏഹ് കു മോന് ഇതാ ഓൻ ആ ഓന് ഒരാളൊള്ളൂ
ആഹ് അങ്ങൽവാടി ആഹ്
ഉം
ഇന്ന് പോയിട്ട്ണ്ടായിന്നില്ലേ
പിന്നെ ഇങ്ങക്ക് ആഹ് ഇന്ന് പോയിക്ക്ണ് എന്നും പറഞ്ഞയ്ക്ക്ണ്ട്
ആഹ്
പിന്നെ ശീലായിക്കോട്ടെച്ചിട്ടെ ഇഞ്ഞി അ ത്തപ്രാശ്യം അങ്കനവാ ഇതില് കെ ജി ആഹ്
ആഹ്
ആഹ്
പോവാൻ മടിയൊന്നുല്ലല്ലോ
എൽ കെ ജി ഒക്കെ ആമ്പോ ബുദ്ധിമുട്ടാവൂലേച്ച് ഉം മടിയെന്നെ ഇപ്പൊ പോണോ പോവണോ പിടീക്ക് പോയാ പോരെ
പോവലോടങ്ങീട്ട് എത്ര ഈസായി ചോയ്ച്ച
ഓന് ഇപ്പോ ഈ ജൂൺക്ക് ചേർന്നതാ
ആഹ്
ഒരു മാസായി
ആഹ് ഹസ്ബന്റ് ഇവടെണ്ടോ നാട്ടില്
ആഹ് ഓര് ഇവെടെണ്ട് ഓൽക്ക് ഇവ്ടെ നാട്ടിലാ പണി ആഹ് ഓല് ഓട്ടർഷേ പോവലാ
ആഹ് ഇന്റെ മാപ്പൾക്കും അയെന്നേ പണി
ഏഹ്
ആഹ എത്ര മണിക്കാ നിർത്ത
ഓര് രാത്രിയാ തൊടങ്ങ വൈകുന്നേരം പോവും എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഇവിടെ ആഹ് ഓല് ടൗണിലാണ് ടൗണിലാണ് ഓട്ണത് ആഹ് അപ്പൊ എയർപോർട്ടിലൊക്കെ എയർപോർട്ട്ക്കൊക്കെ ട്രിപ്പ് കിട്ടും ഇവിടുന്ന് റെയിവേന്ന് ആഹ് റെയിൽവേലൊക്കെ ലോങ് കിട്ടും
ആഹ് ആഹ്
പിന്നെ ടൗണില് പിന്നെ ഡബിൾ ചാർജ് ആണല്ലോ നൈറ്റ്
ആഹ്
അപ്പൊ പെട്ടെന്ന് പൈസ ആവും
ഏഹ്
ഇതിലേ രാത്രി ആവുമ്പോ ഡബിൾ ആയോണ്ടേ ചാർജ്
ആഹ ആഹ അപ്പൊ പകല് മുഴുവൻ കെടന്നൊറങ്ങോ
ആഹ് പ്പകല് രാവിലെ ഒരു അഞ്ചണിക്കാവുമ്പോ വന്ന് കെടന്നാല് ഒര് ഒരണി രണ്ടണി വരേക്ക് കെട്ക്കും
ആഹ്
പിന്നെ ചോറെയ്പ്പൊക്കെ കഴിഞ്ഞ് പിന്നെ അയ് നാണ്ട് പോവും ഏഹ്
വീട്ടിക്ക് പോക്കില്ലേയ്ക്ക
ഉം കൊറവാ ഞാൻ പ്പൊ ഇവടെ ഒറ്റക്കായോണ്ടേയ് ഓല് തറവാട് എട്ത്തല്ലാ
ആഹ്
ആഹ് അപ്പൊ പിന്നെ ഓല്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാഹ് ന്നിച്ച അങ്ങനെ പോക്കില്ല അപ്പളേലൊക്കെ പോവും ആഹ് അങ്ങളെ വെരെന്ന് പോകും
ആഹ്
തറവാട് അയ്‌ന് ആഹ് അവ്ടെ എളച്ചന്
ആഹ്
ഇപ്പൊ മൂത്തച്ഛന് മൂത്തച്ഛൻ തറവാട് ട്ത്തു
എനെ
മൂത്തച്ഛൻ തറവാട് എടുത്തക്കാണ് ഓരി എല്ലാര്ക്കും തന്ന്ങ്ങാണ്ട്
ആഹ് അങ്ങനെ ആകികാ ആഹ്
അഹ് അപ്പൊ മുത്തച്ഛനേ കയ്യൊള്ളു പറഞ്ഞു ഓരി തെരാന്. എളച്ചൻ പിന്നെ കയ്യൂല അന്ന് ഇൻ ഞങ്ങക്കും പിന്നെ അതേമാരി ഞങ്ങളും പിന്നെ വേറൊരെളച്ചനും പോന്ന്ക്ക്ണ് അപ്പെ ഓരി തരാൻ വാണ്ടിട്ടേയ് അപ്പത് മൂത്തച്ഛൻ തരാറഞ് മൂ ത്തച്ചൻ തറവാട് ട് ത്തോളാർഞ് അങ്ങനേ ത്തച്ഛട്ത്ത്
ആഹ് ആഹ് ആഹ് ഇങ്ങട് തന്നോ
ആഹ് അങ്ങനെ ഞങ്ങള് വേറൊരു പെര മാറി
ആഹ് ആഹ് അങ്ങനെ ന്നേറ ച്ചകറിയേളെന്താ
ഇല്ല ഇവിടെ പച്ചക്കറികളങ്ങനെ ഒന്നും കൊറവാ
ആഹ്
അവ്ടെണ്ടാ
ന്നെ ങ്ങ പൊർത്ത്ക്കൊക്കെ പോക്ക്ണ്ടോ ഫുഡ്ഡഴിക്കാനൊക്കെ ആഹ് പച്ചക്കറിയാളൊ
ആഹ് അത് പോ ഉം ഏഹ് ആഹ് എന്റെ വീട്ടില് ണ്ട് ഉപ്പടെ ല്ല്യ
ഏഹ് എന്തെക്കെണ്ട് വീട്ട്
അവ്ടെ മറ്റേ ചെരങ്ങാ കുമ്പളം മത്തൻ, ചേന എല്ലാരുണ്ട്. മൊളക് തക്കാളി ആഹ് ചെരങ്ങൊക്കെണ്ടാവുമ്പോക്കെ കൊണ് ണ്ട്രും
ആഹ് ഇപ്പേ ണ്ടാക്ക്ണ്
ആഹ് ഇപ്പേയ്ന്റാള് ഇ ഇപ്പ കുഴ്‌ചിടും ഇമ്മ ന്നൻക്കലും വളടലും ഒക്കെ അവിടെ നാത്തൂനുമ്മീം പിന്നെ അനിയത്തിണ്ട്
അനിയത്ത് ടെ കല്യാണം കഴിഞ്ഞിട്ട് ണ്ടാവൂലല്ലേ
ഏഹ് ഇല്ലില്ല ഓള് ഡിഗ്രി ഇപ്പ കഴിഞ്ഞ് ഞ്ഞിങ്ങ നോക്ക്ണ്ട്
ആഹ് ആഹ് അങ്ങനെ പിന്നെ
ന്നെന്തെക്കെ
അപ്പോ ആങ്ങളാരില്ലാ, ഒരാ ആങ്ങളാ ലേ, ഒരാങ്ങളെ?
ആഹ് ഒറ്റൊന്നൊള്ളൂ
ഇൻക്ക് രണ്ടാങ്ങളാരും ഞാനും. പിന്നെ വടെം, ഹസ്ബൻഡ്ന്റെ വീട്ടിലും, ഇവരും പെങ്ങളും മാത്രൊള്ളു.
ഏഹ്
അവടിം ഇവടിം തോനാളൊന്നൂല്ല.
നിങ്ങള് തറവാട്ടിലെയ്ക്കുലേ നിക്ക്ണെ
ആഹ് ആഹ്, തറവാട് പൊളിച്ചിട്ട് വേറെ പെരെയ്റ്റീണ്.
നാത്തൂന്റെ കല്ല്യാണം കയ്ഞ്ഞേക്കുലേ
ആഹ് ഓൾക്ക് മൂന്നുട്ട്യാള്ണ്ട്. ഓളെ ആ കുട്ട്യാളൊക്കെ വൽതായ് ഡിഗ്രിം, പ്ലസ്ടും ഒക്കെ അയ്ക്ക്ണു.
ഏഹ്
ഏഹ് പൊർത്ത്ക്ക് ഫുഡ്ഡയ്ക്കാനൊക്കെ പോക്ക്ണ്ട് ന്നാ പർഞ്ഞെ
ആഹ് അതെട്ക്കട്ക്ക് പോവും.
ഏഹ്, പൊർത്ത്ന്ന് ഭക്ഷണം കഴിക്ക്ണൊക്കെ ആൾക്ക് ഇഷ്ടാ?
ആഹ് ആഹ് എപ്പളേലൊക്കെ ഇങ്ങനെ വൈകുന്നേരൊക്കെ ഇങ്ങനെ എറങ്ങും. ലീവ്ള്ള ദിവ്സെ
ആഹ് ഏ ടൂറൊക്കെ പോവല്ണ്ടോ?
ഇഷ്ടാണ് പക്ഷെ കൊണ്ടോവൂല
അ ആഹ്
ടൂറങ്ങനെ പോക്കില്ല. ഇങ്ങനെ എപ്പളേലൊക്കെ കല്യാണം കയ്ഞ്ഞാകെ ഒര് പ്രാശ്യേ പോയിട്ടൊള്ളു, നാല് കൊല്ലായി ഒര് പ്രാവശ്യേ പോയിട്ടുള്ളു
അ ആഹ്
അ
ഫുഡ്ഡയ്ക്കാ ല്ലം പോവേ
പൊർത്ത്ക്കൊക്കെങ്ങനെ എപ്പളും പോവുട്ടോ. ആഹ് അത്ങ്ങനെ ആയ്ച്ചക്കായ്ച്ചക്ക് പോവും.
ആഹ് അ ആഹ്
ടൗണ്ലൊക്കെ പോവൂ, ആ ബീച്ച് പോയി വരുന്നല്ലാതെ
ദൂരയാത്രകളൊക്കെ പർഞ്ഞീലെ, ആഹ്
ആഹ് അത് കമ്മ്യാ.
ആഹ് സ്കൂ മഴ അംഗൻവാടീക്ക് പോകുമ്പൊ കരയാവ്ട്ടൊ മോന്
ഉം ഫസ്റ്റ്ത്തെ ഒരാഴ്ചൊക്കെ കര്ച്ചിലെന്നേനു. അവ്ടെ ആക്കീട്ട് പോന്നാ ഇന്റെ വെയ്ത്തലെ ഓടി വരും. പിന്നെ പിന്നെ ഇങ്ങനെ റെഡി ആയി. പിന്നെൻക്ക് മനസ്സിലായി ഞാൻ ട്ട് പോവുന്നുള്ളത് അല്ല അല്ലല്ല കൊർച്ച് ദൂര്ത്തന്നെ. ഉം കൊർച്ച് ദൂര്ത്തന്നെ അല്ല ഞാ ഇന്നെ കണ്ടാലേയ്
ആഹ്
അല്ലെ ഞാനവ്ട്ന്നണാക്ക്യാല്, ഇങ്ങട്ടർങ്ങി ഇന്റെ വെയർത്തലെങ്ങട് ഓടി വെരും ങ്ങ ട്ടെന്നെ പോരും. ഇത് കണ്ണെട്ടിച്ച് പോരലേനി ഇപ്പ പിന്നെ റെഡ്യായി, ഇപ്പം പോട്ടേയ്ച്ചാ ആഹ് പൊയ്ക്കോളി പറിം.
അതെ ആഹ്, അത് അങ്ങനെ കൊർച്ചീസം കൊർച്ച്ചീസം പോവുമ്പണ് ശീലാവോയ്.
ആഹ് ശീലാവും.
ഉം. പിന്നെ അംഗലവാടി ഇപ്പ പണ്ടത്തെ പോലെന്നല്ലല്ലോ നല്ലതല്ലെ.
ആഹ് അപ്പൊ ഹൈടെക്കായിലെ. ഏ സിം, ഇവ്ടെ അംഗൻവാടീല് ഏ സ്യൊക്കെ ക്കെണ്ട് ഉം.
ഏഹ്, ടീച്ചർമാര്ങ്ങനെ
ടീച്ചറൊക്കെ നല്ലതന്നെ പക്ഷെ മെമ്പറാണ് ഇവിടുത്തെ-
എങ്ങനെ?
അപ്പൊ ഇവിടുത്തെ മെമ്പറാണ് ടീച്ചറേ - നമ്മളെ നാട്ടത്തെ അപ്പൊ ടീച്ചറ് അങ്ങനെ കുറവാണ് ഉണ്ടാവല്
അയിനും നല്ല ഇതാക്കണ്ടല്ലേ
ആഹ് അതിന്റെ അയിന്റെ വെയ്താ ലടക്കണം ഇതിന്റെ വെയ്താ ലടക്കണം. ഇപ്പൊ അങ്ങനെ കൊറവാ ഉണ്ടാവല് അപ്പൊ പിന്നെ ആയന്നെ ആയ പിന്നെ ഉഷാറാണ്.
ആഹ് അപ്പൊ പിന്നെ അധികം ആയന്നെ നോക്കേണ്ടേതില്ല എല്ലാതും.
ആഹ് ആയ
ആയക്ക്‌ ഇപ്പ വെച്ച്ണ്ടാക്കലും ഇവലെ നോക്കലും ഒക്കെ പാടെ എത്തണ്ടേ
ആഹ് പിന്നെ ഇവിടെ കുട്ടികള് കൊറച്ചേള്ളൂ പത്ത്ണ്ണ മറ്റുള്ളൂ
ആഹ് എഴുതി പഠിപ്പിക്കൊക്കെ ചെയ്യൊ
എയ്തൊന്നുംയില്ലാട്ടോ അങ്ങനെ പാട്ടൊക്കെ പഠിപ്പിക്കും പാട്ടിങ്ങനെ പാടണ കാണാ ഇങ്ങനെ - മൂളിനെ കേക്കുമ്പോ വന്ന് നല്ല പരിചയുള്ള പാട്ടാളൊക്കെയി ങ്ങനെ കേക്കും
ഏഹ്
എ ബി സി ഡി ഒക്കെ ഫുള്ള് പഠിച്ച് ഇപ്പൊ അവടെ പോയിട്ട് പാടാൻ പഠിച്ചു ട്ടോ ആഹ് പാടാൻ പഠിച്ച് പറയൂല. ആഹ് പറയൂല പാടും.
ആഹ് ആഹ് എ ബി സി ഡി ഇ എഫ് ജി അങ്ങനെ അങ്ങനെ പാട്ടിലെ രൂപത്തിലോ
അങ്ങനെ പാട്ടാക്കി പ ആഹ് ആഹ് പാട്ടാക്കി അങ്ങനെ പാടിത്തരുവോ ഒറ്റക്ക് ചോദിച്ചാ പറയില അത് കിട്ടൂല ആ പാട്ടിലെ ആ ഫ്ലോലെ കിട്ടുള്ളൂ.
ആഹ് ആഹ് ആഹ് ഇന്നാലും ഇപ്പതന്നെ അങ്ങനൊക്കെ പടിഞ്ഞില്ലേ
ആഹ് അത് തന്നെ
ഉം
എന്നാ ആയിക്കോട്ടെ
ആഹ് ശരി
ആഹ്